ആ
ആ കേൾക്കാൻ പറ്റുന്നില്ലേ?
ആ ഇപ്പൊ കേക്കണ്ട്, ‌ ഇപ്പൊ കേക്കണ്ട്. എന്നാ എടുക്കാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
നല്ല വിശേഷം ഇങ്ങനെ പോകുന്നൂ അവിടെ എന്തൊക്കിണ്ട്
ഇവിടെ സുഖായിട്ടിരിക്കണൂ. മഴയൊക്കെല്ലേ, അതിന്റെ ഒരു അസ്വസ്ഥതകള് ഉള്ളൂ. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലാ
ഓ എന്തായ്രുന്നൂ കേട്ടില്ലാ.
ആ മഴയുടെ ഒരു ഇതുള്ളൂ അല്ലാതെ വേ ആഹ് അതെ നല്ല മഴയാ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര മഴയൊന്നുമില്ലാട്ടെ ഇത്തവണ. കഴിഞ്ഞ പ്രാവശ്യൊക്കെ നല്ല മഴയല്ലേ ഈ സമയത്ത്.
ആ അതെ ഇപ്രാവശ്യം പൊതുവേ മഴ കൊറവാണ് തോന്നുന്നു. എന്താന്ന് അറിയില്ലാ ഉള്ള മരങ്ങളും ഇതൊ ക്കെ വെട്ടി മുറിച്ച് നശിപ്പിച്ചേക്കല്ലേ
ആ ഇതാണെങ്കി മഴ കുറയുമ്പ നമുക്കിനി വേനലില് വെള്ളോം കുറവായിരിക്കും.
ആ അതന്നെ.
കിണറൊക്കെ പെട്ടെന്ന് പറ്റൂലേ ഇങ്ങനെ മഴ പെയ്ത് വെള്ളം ഭൂമീല് വെള്ളം ങ്യാലല്ലേ. നമുക്ക് മഴയും കുറവായി വെള്ളം കുറവായിരിക്കിനി. ഇപ്പൊ വേനല് ഭയങ്കര കടുത്തതായിരിക്കും മഴ കൊറവാണെങ്കി.
കഴിഞ്ഞ ഇപ്രാവശ്യത്തെ വേനല് ഇതുപോലെ തന്നെ. ഇപ്പൊ കഴിഞ്ഞ വേനല് നല്ല വേനലായിരുന്നല്ലോ. നല്ല ചൂടും. മഴ നേരത്തല്ല വേന മഴ ഉണ്ടാവുന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് വേനൽമഴ ഒരു മൂന്ന് മഴയെങ്ങാനും കിട്ടി.
കെട്ട്യോൾ അതെന്നെ വല്ല്യ മഴയെ ഇല്ലായിരുന്നു.
ആ പിന്നെ വേറെ.. ല അവിടെ പഞ്ചായത്ത്ന്നൊക്കെ പ്ലാസ്റ്റിക് എടുക്കാനും അങ്ങനൊക്കെ വരുന്നുണ്ടോ?
ഇവിടെ പ്ലാസ്റ്റിക് എടുക്കാൻ വരണ്ട് എല്ലാ മാസവും വരും പ്ലാസ്റ്റിക്കും മറ്റേ ഈ കുപ്പികള് മറ്റേ പ്ലാസ്റ്റിക് കവർകളൊക്കെ എടുക്കാൻ വരണ്ട് നമ്മള് മാസ്.. മ അമ്പത് രൂപ അടക്കണം ഇതിന്
ഉ
കുടുംബശ്രീയിലെ ആൾക്കാര തോന്നുന്നു. അവരുണ്ട് ആ ഇവിടെ അവിടെ ഉണ്ട് അങ്ങനെ.
ആണ്ട്. ഹരിതകർമ്മ സേനന്റെ അവര് വന്നിട്ട് ഓരോ മാസം പ്ലാസ്റ്റിക്.. തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കും.
ആഹ്
ഒരു കണക്കിന് നല്ല കാര്യം തന്നെയാണ് എന്താ പറയാ നമ്മളെ വീട്ടില് കത്തിച്ചളയുന്നസാധനല്ലേ.
അതെ അതന്നെ ഇപോ ഈ മഴൊകവുമ്പോ ഭയങ്കരപാടാ വന്നില്ലെങ്കി അതിയാവുമ്പോ നമ്മുടെ പ്ലാസ്റ്റിക് സാധനങ്ങൾ മേടിക്കണ കവറുകളൊന്നും കത്തോ ഇല്ല ഒന്നും ഇല്ലല്ലോ.
ആ പിന്നെന്നാ വെച്ചാൽ ഇതെന്താ പ്ലാസ്റ്റിക് ഒക്കെ കത്തിച്ചഴിഞ്ഞാല് വല്ലാത്ത അസുഖങ്ങളും അങ്ങനെയൊക്കെണ്ടാവും ചെയ്യുന്നുണ്ടല്ലോ. അതൊന്നും അന്നത്തെ കാലത്ത് പ്രശ്നല്ലേര്ന്നു. ഞാൻ.. അതന്നെ കൊറെ കത്തിച്ച് കളഞ്ഞിട്ടുണ്ടേര്ന്നു.
ഉം ഞാനും കത്തിക്കാറൊക്കെ ണ്ടായിരുന്നു പിന്നെ ഈ ചില സമയത്ത് ഞാ എനിക്കിപ്പോഴും ക ത്തിക്കേണ്ടി വരും കാരണം പറഞ്ഞ ഞാൻ ജോലികോണേ സമയത്തൊക്കെ അവര് വരണ ങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റാറില്ല.
ആഹ് രണ്ടു മാസത്തെ ഒരുമിച്ച് അവര് എടുക്കില്ലേ. ഇപ്പൊ നമ്മള ഇവിടെയൊക്കെ ഒരു മാസ്‌ത്തത് എടുത്തില്ല. അവര് പൈസ കൊടുത്തില്ല എങ്കില്.. അടുത്ത മാസം വന്നഴിഞ്ഞാല് അവര് രണ്ടു മാസത്തെ പൈസയും കൊടുക്കണം.
അതെ.. ഞാൻ അങ്ങനെ ഇതു വരെ നോക്കിയിട്ടില്ല. ഇനിയിപ്പ നോക്കണം.
ആ സാധനം അവര് പറഞ്ഞു. സാ സാധനം എടുത്തിട്ടില്ലെങ്കിലും എമൗണ്ട് അടക്കണംന്ന് പറഞ്ഞു.
അതെയൊ
ഉം
നിങ്ങളവിടെ പഞ്ചായത്താണോ മുൻസിപ്പാലിറ്റി ആണോ
ഇവിടെ ഹസ്ബൻറിന്റെ വീട്ടില് കോർപ്പറേഷനാണ്. അവിടെ എന്റെ അവിടെ പഞ്ചായത്താണ്.
പഞ്ചായത്ത് ആ ആ
ഉം പിന്നെന്താ.. പഞ്ചായത്ത്ന്നൊക്കെ അവര് നല്ല പോലെ നമ്മള്പ്ലാസ്.. റ്റിക്കൊക്കെ നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയിട്ട് കൊടുത്തഴിഞ്ഞാലേ അവരെ എടുക്കുള്ളൂ. അല്ലാത്ത സാധനങ്ങളൊന്നും അവരെടുക്കുന്നില്ല.
അതെ ഉം
ഇവിടെ കോർപ്പറേഷൻകാര് കൊഴപ്പല്ല അവരിങ്ങനെ വല്യ കഴുകാത്ത ഒക്കെ ഉണ്ടെങ്കിലും സാര്യല്ലാ
എടുക്കും ആ ചിലർ തെരഞ്ഞു നോക്കിയേ എടുക്കള്ളൂ ചില വന് ആൾക്കാർ അങ്ങനെ എല്ലാ സ്ല മിക്ക സ്ഥലത്തും ണ്ട് അങ്ങനെ.
ആ അവിടെ പഞ്ചായത്തിൽ വരുന്നവരൊക്കെ അത അവിടെട്ട് ഓരോരു പ്ലാസ്റ്റിക്.. ക്കും വേർതിരിച്ച എടുത്ത് വേറെ വേറെ കവറിലാക്കിട്ടൊക്കെയാണ് കൊണ്ടൊണ്.
ഉം
ഇവിടെ കോർപ്പറേഷൻകാരല്ലേ അങ്ങനത്തെ. പ്രശ്നങ്ങളൊന്നുമല്ല എല്ലാ പ്ലാസ്റ്റിക് ഒരു ച ആാക്കൽ കിട്ടിട്ട് അങ് കൊണ്ടോ. നമ്മള് ചിലപ്പോ ചാക്കോടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് അതോടെ കൊണ്ട്പോകും.
അതന്നെ.
വല്ല പ്രശ്നവും ഇല്ല അവള് പിന്നെ പ്ലാസ്റ്റിക് കൊണ്ടോന്നിയ നല്ലതന്നെ നമ്മൾ അവിടെടെയും കത്തി ത് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ്ടല്ലോ.
അതെ അസുഖങ്ങളും കാര്യങ്ങളും. പിന്നെ പരിസരത്ത് ആൾക്കാർക്കും ഇഷ്ടവില്ല പ്ലാസ്റ്റിക് കത്തിക്കുന്നത് അവര് ചീത്തപറയും
ആ അതെ ഞങ്ങള്. ആ ഇപ്പം ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ അപ്പൊ കേസൊക്കെ ആണ് നമ്മൾ അവിടെയൊക്കെ പ്ലാസ്റ്റിക് ഒക്കെ കത്തിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഫൈൻ എടുക്കണം എന്ന് പറയും അപ്പറ ഇപ്പറ ഇല്ല ആൾക്കാരൊക്കെ വിളിച്ച് പറയുകയും ചെയ്യും സ്റ്റേഷനില്.
ആഹ. അത് അതെ നമ്മള് ആദ്യൊക്കെ കത്തിക്കുമ്പോ കൊഴപ്പില്ല പക്ഷെ ഇപ്പ ആൾക്കാർക്ക് എല്ലാവർക്കും അതിനെ പറ്റിയുള്ള
നല്ല ബോധവൽക്കരണം കിട്ടുന്നുണ്ട് ഓരോ സ്ഥലത്തും ക്യാമ്പയിനും അത് ഇതൊക്കെ വെച്ചിട്ട് ആൾക്കാർക്ക് എല്ലാത്തിനെ കുറിച്ചിട്ടുള്ളൊരു. ബോധവൽക്കരണംൊക്കെ കൊടുക്കുന്ന കൊണ്ട് എല്ലാരും അതെക്കുറിച്ച് നല്ല ബോധവാന്മാരാണ്.
ആഹ് അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും അറിയാം ഞാൻ കരിയ്യിലൊക്കെ അപ്പൊ കരിയല എത്തിക്കുന്നത് തന്നെ പേടിച്ച എപ്പ എന്തേലും പറഞ്ഞാലോ ആൾക്കാരെ ന്ന് ഓർത്ത്.
ആഹ ഞാനും അങ്ങനെ കത്തി എന്നാ ചില സമയത്ത് പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഇടുവൊ ക്കെചെയ്യും.
ആം പക്ഷെ കൊള്ളൂല നമ്മുക്ക് തന്നെ ഒരു ദൂഷ്യം നമ്മുടെ മക്കൾക്ക് തന്നെ ദൂഷ്യം എന്നാലുംനമ്മൾ എന്നചെയ്യണ പിന്നെ അല്ലാത ഒരു പ്ലാസ്റ്റിക് അല്ലാതെ പ്ലാസ്റ്റിക് അല്ലപ നിർത്തണം പ്ലാസ്റ്റിക് കവറുകളൊക്കെ മാറ്റി തുണിയാക്കണം
കാ വറ്ഷോപ്പിലൊക്കെ ചെ ലെഷോപ്പില് ൊക്കെ പോയാല് നമ്മള് തുണി ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം ആ് എന്താ പറയാ കടലാസിന്റെ. കവറാണ് കിട്ടുന്നത് പ്ലാസ്റ്റിക് ഇപ്പം പരമാവധി മിക്ക വല്യയ കടകളിലൊന്നും
കടകളിലും ആ് കുറവ കാരണം അവർക്ക് ഈ പറഞ്ഞ. അവർക്ക് ചെക്കിങ്ങും ഉണ്ടാവും അതിനെപ്പറ്റി പ്ലാസ്റ്റിക്കിന്റെ പറ്റി കടകളിലും. ഷോപ്പുകളിലൊക്കെ ചെക്കിങ്ങ് ഉണ്ട് പണ്ടത്തെ പോലെയല്ല പ്ലാസ്റ്റിക്ക് വെച്ചാൽ നമ്മള ഇത്ര ഫൈൻ കൊടുക്കണം
ആന് അതെ
ഉ അതണ്ട.
എന്താന്ന് വെച്ചാല് അവര് ഷോപ്പിലും എല്ലാത്തിനും കവറാണ്. പേപ്പറുകളെ കൊണ്ടണ്ടായ ക്രി ബാഗുകളാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ന്താ നമ്മുക്കും നല്ല കാര്യം തന്നെ അത് വീട്ടിൽ കൊണ്ടന്ന് അവിടെ ഇവിടെ ഇട്ട് രണ്ട്ദിവസം കഴിയുമ്പോ അത് പുറത്തിട്ട് മഴയോ ചളിയോ ഒക്കെ ആയിക്ക കഴിഞ്ഞ അടുത്ത് വാരി കത്തിക്കുകയും ചെയ്യും.
അത് തന്നെ. പേപ്പറാ ഏറ്റവും സുഖം കത്തിക്കാനും എളുപ്പമാണ് താനും അല്ല പ്ലാസ്റ്റിക് ആകുമ്പോഭയങ്കര ശല്യ ഇതിപ്പൊ നമ്മള് കത്തിച്ചു കഴിഞ്ഞാലും നമ്മള ഒരാഴ്ച കഴിഞ്ഞ് അവിടെ ഒന്ന് മാന്തി നോക്കി അതിന്റെ ആ ഇത്ണ്ടാവുംന.
ആ ദ്രവിച്ചു പോകുന്നില്ല. ആഹ് അത് ദ്രവിച്ചു പോകുന്നില്ല ഭൂമിയോട് ചേരുന്നില്ലല്ലോ
ആഹ.
ആ അങ്ങനത്തെ ഒരു ഇഷ്യൂണ്ട്.
നല്ലത് തന്നെ പക്ഷെ ഈ ആൾക്കാ ഈ ഈ ഇത് നോക്കണ ആൾക്കാര് തന്നെ പ്ലാസ്റ്റിക് നിരോധിക്ക അവർ തന്നെ അതിനുള്ള അത് നിർത്തലാക്കാനുള്ള ഇതും കൂടിചെയ്യണം.
ആ ഹ്ഇപ്പൊ മഴക്കാല ആയതൊണ്ട് ആ കാ യില്ല അപ്പൊ മഴക്കാലം എപ്പം കോട്ടുകള് റെയിൻകോട്ട് വരുന്നത് എല്ലാം എന്താ പോളിറ്റീൻ കവർ പോലത്തെയാണ് എന്ന് അവര് പറയുന്നുണ്ടെങ്കിലും ഫുള്ളും പ്ലാസ്റ്റിക് തന്നെയല്ലേ മെയിനാ യിട്ട് റ്റ് വരുന്നത് അത് നമ്മള് കോർ ച്ച് കത്തിച്ച് നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് ഫുൾ ഉരുക്കി ഉരുക്കി വീഴുന്നത് കാണാം
ആഹ് അതപ്പ ഞാൻ പറയണ നമ്മളിപ്പോ പ്ലാസ്റ്റിക് കളയ നമുക്കൊ ര് ഇതില്ല അപ്പ അതിന്റെ മൊത്തത്തില് നമ്മുടെ ഇത് നി ർത്താലക്കണം
അതന്നെ പ്ലാസ്റ്റിക്കിനെ കൊണ്ട് ഇത് ണ്ടാ ഈ റെയിൻകോട്ട് കമ്പനികൾക്കൊക്കെ അവര് അനുമതി കൊടുക്കുന്നില്ലേ ഇപ്പം നമ്മുടെ പഞ്ചായത്ത് തന്നെ എന്റെ ഒരു റെയിൻകോട്ടിന്റെ കമ്പനി അപ്പൊ അവരി ഇതിന പ്പ അനുമതി കൊടുക്കുന്നണ്ടല്ലേ അല്ല അങ്ങനെ നി
നമ്മളീയൂസ് ചെയ്യണഅതെ ഓ ഇപ്പൊ നമ്മുടെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് നമ്മുടെ ഷോപ്പുകളിൽ ഉപയോഗിക്കുന്ന തൊക്കെ ഈ പ്ലാസ്റ്റിക് കമ്പനി എന്നരം ഉണ്ടാക്കിട്ടാലോ അപ്പൊ അത് നിർത്തലാക്കിയാ തീരാവുന്ന പ്രശ്ന ഞങ്ങളെ ഉള്ളൂ അല്ല അതിപ്പോ നമ്മളെ ബാക്കി എല്ലാം ആഹ്
തന്നെ മീൻ വാങ്ങിക്കാം ചെല്ലുമ്പോ നമ്മള് ഒന്നില്ലെങ്കിലും നമ്മള വീട്ടീന്നൊരു പാത്രം എടുത്തിട്ട് കൊണ്ടോ യാൽ നമുക്ക് മീൻ വാങ്ങിട്ട് വരാം വീടിന്റെ സൈഡിലൊക്കെ വര
ആഹ് പിന്നെ ആഹ്
നല്ലമീന പ്ലാസ്റ്റിക്കിന്റെ കവറിൽ കൊണ്ടിരുന്ന ആൾക്കാരുംഉണ്ട് അവര് കൊടുക്കയും ചെയ്യും
അതെ നമ്മുടെ ഇവിടെയൊക്കെ ഞങ്ങളുടെ ഇവിടെ തന്നെ മീന കൊണ്ട് തന്നെ ഇക്ക പാത്രത്തിലഎനിക്ക് മീൻ തന്നെ കാരണം ഞാൻ പാത്രത്തിലാണ് മേടിക്കുള്ളൂ അവര് ആ ഇക്കാക്ക് നോക്കുമ്പോ ഇക്കക്ക് ഒരു കവറ് പോവൂല എനിക്ക് നോക്കുമ്പോ അത് കളയാൻ സ്ഥലവും ഇല്ല
അത് തന്നെ പിന്നെ എന്താ അവിടെ മീന് നടന്ന് കൊണ്ട് വി ക്കു ന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരോട് പറഞ്ഞു ഞാന് അവരെന്നോട് പറഞ്ഞു ഒരു ദിവസം ആ ജാതി ഇല ജാതിക്കന്റെ ഇല ഇണ്ടെങ്കില് നിങ്ങള് പറച്ച് വെച്ച
ആഹ്
ച്ചോ മീനെ പൊതി കൊടുക്കാലോ കൊണ്ടോയി
ആ ജാതിക്കയുടെ ഇലേൽ എങ്ങനെയാ ജാതി ദിയുടെ ഇലയല്ലല്ലേ വട്ടയുടെ ഇല്ല അല്ലേ
പോകല്ല മീന്
ആഹ് ആഹ് അതെ അതെ ഞാനി ഇവിടെ വാഴയിലയിലൊക്കെ ഞാൻ മുറ്റത്ത് വരുമ്പോ ഇപ്പം നമ്മൾ മേടിക്കണോ സംശയിച്ചു പാത്രം എടുക്കാതെ ചെല്ലൂലോ അപ്പൊ ഞാൻ അവിടെ അപ്പൊ ഞാൻ അവിടെ വാഴ ഇല ഒക്കെ ഇണ്ടേൽ വാഴയിലൊക്കെ മേടിക്കും ആ വാഴയില മറ്റേ വ
എലവ് ആ വട്ടയിലയും പിന്നെ ജാതി തേക്ക് ഇല്ലേ തേക്ക്
ആഹ് അതാണോ നിങ്ങൾ തേക്കിനാണോ ജാതിന്ന് പറയണേ ആ ഞാൻഓർക്കണ്ട് ജാതിയില ഇല് ഇങ്ങനെ മീൻ പൊതിയണെന്ന് ജാതിയയില എന്തോരോണ്ട് ചെറുതല്ലേ
ആ ഞമ്മള് ജാതിന്ന് പറഞ്ഞത് തേക്ക്
തേക്ക് ആ എനിക്ക് അതാ ഞാനവിടെ ജാതി ഇലല് എങ്ങനെയാ മീൻ പൊതിയണേന്ന് ഓ ർത്ത് ഞാൻ
അതിലൊക്കെ വാങ്ങാം അന്നേരം പ്ലാസ്റ്റിക് നമ്മള് ഇങ്ങോട്ട് കൊണ്ടുവരികേയില്ലല്ലോ
ആഹ് പക്ഷെ എങ്ങനെയൊക്കെ നോക്കിയാലും നമ്മുടെ വീട്ടില് ഒരു പ്ലാസ്റ്റിക് ഉണ്ട് പാലിന്റെ കവറ് നമ്മളൊക്കെ പാല് മേടിക്കണ പാക് നമ്മളൊക്കെ പാക്കറ്റ് പാലാ നമ്മളൊന്നും കാര്യം വീട്ടിലടുത്ത് പാലുണ്ടെങ്കിലും ഇവിടെ പിള്ളേര് പാക്കറ്റ് പാലിലെ ചായ കഴിക്കുള്ളൂ അപ്പൊ നമ്മ പാകറ്റ് ഒരുപാക്കറ്റ് ആ പാക്കറ്റ് പാല് എന്നും ആ പാലിന്റെ ഒരു പാക്കറ്റ് നമ്മുടെ വീട്ടിലുണ്ടാവുല്ലേ
ഇണ്ടാവും പിന്നെപ്പട്ത്ത് സൊസൈറ്റി ഇല്ലെങ്കിലും അല്ല സൊസൈറ്റി ണ്ടെങ്കിലും ആൾക്കാര് രാവിലെ പോയി അവര് പാല് വരുന്ന സമയത്ത് പോയി വാങ്ങ അതൊക്കെ മെനക്കെട്ട്ള്ള കാര്യല്ലേ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ തീരെ പറ്റൂല
കിഷ്
നമ്മള് പോയിം വെരേം ചെയ്യുമ്പോ
ഉം ഉം
കവർ്യും ിട്ടാന്നല്ലെ
ഓക്കെ ശരിയാന്നെങ്കി പിന്നെ ആ ആ ശരി